ഹലോ നല്ലതന്നെ
ഉം പണിക്കഴിഞ്ഞോ
ആ പണിയൊക്കെ കഴിഞ്ഞ്ങ്ങനെ ഇരിക്ക
ഉം വേറെന്തൊക്കെ
എന്താ നല്ലത് അങ്ങ്പോണ് പിന്നെന്തപാട് മഴണ്ടൊ
ഇന്ന് മഴ രാവിലെ മഴണ്ടായിനി ഇപ്പ മഴക്കൊരു കുറവുണ്ട്
ആ
ഉം അങ്ങനെക്കെ ചെയ്തോണ്ട്ങ്ങനെ നിക്കാ
ആ
ഉം നമുക്ക് ഫ്രീ ആയിട്ട് ടൈമന്താ മക്കളൊക്കെ പോയി
ആഹ്
അങ്ങനെ പഠിക്കുമോ ആവിടെ മക്കളൊക്കെ ഉണ്ടോ
ഉണ്ട് മൂന്നാളുണ്ട് ഒരാൾ എൽ കെ ജി ഒരാൾ ഒന്നാം ക്ലാസ് ഒരാൾ എട്ടാം ക്ലാസ്സും
ഉം
ഉം
പഠന രീതിക്കെങ്ങനെയണ്ട് പഠികോ മോനൊക്കെ
കൊഴപ്പില്ല മോശവല്ല വല്യതുംല്ല എന്നാലും അത്യാവശ്യം പഠിക്കും ഉം
പിന്നെ ഇപ്പൊ പഠന രീതിൽ ഇപ്പൊ ഇനി മാറാൻ പോവാണല്ലോ അല്ലേ ഇതൊരു പുതിയ ഇതൊക്കെ വന്നന്ന് പറഞ്ഞല്ലോ ശ്രീമാനോ
ഇന്നലെപ്പോ ഒരിക്ക് വെല്ലോം പറഞ്ഞു കൊടുക്കാ നമക്കറിയൂ
അതാണ് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയമാണ് എന്റെ മക്കളൊക്കെ ആദ്യം എന്താക്കണം ആദ്യം ആ ബുക്ക് എടുത്തിട്ട് നമ്മള് പഠിക്കും
ആ അതെ ഇവിടെ അങ്ങനത്തന്നെ മൂന്നാളും ഇംഗ്ലീഷ് മീഡിയം എടുത്തത്
ആഹ് അല്ല നമ്മള് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ സ്കൂളിൽന്നൊക്കെ കിട്ടുന്നത് ശ്രദ്ധിക്ക
ഉം പിന്നെ പറഞ്ഞാല് ഓലും അവിടുന്ന് മേടിച്ചു വരണന്നല്ല നമ്മൾ ഒന്നും പറഞ്ഞ് കൊടുത്തിട്ടും കാര്യല്ല അത് അങ്ങനെ ഇത് ഇങ്ങനെ അറിയോ ഇങ്ങോട്ട്
ഉം
ഞമ്മള് പഠിച്ച കാലത്തൊന്നും വെച്ചിട്ട് പോൽക്ക പറഞ്ഞ് കൊടുത്തിട്ട് കാര്യല്ല
ആ നമ്മള് പഠിച്ചിന് സമയത്തൊക്കെ ടീച്ചേഴ്സിനെ പേടിയനി ഏ അന്നൊക്കെ നമ്മൾക്ക് ഹോം വർക്ക് ചെയ്യാണ്ടെങ്കിലോ ഒക്കെ ഇരുന്ന് ചെയ്ത് പേടിച്ചിട്ട് അടി കിട്ടണ പേഡിയവും ഉം പൊറത്താക്കണ പേടിയും പേരൻസിനെ വി ചിന്തിക്കണ പേടിയൊക്കെ ഉണ്ടായിന് ഇപ്പത്തെ മക്കാക്ക് അതൊന്നുമല്ലല്ലോ
അതിപ്പോ ഇന്നലെ എന്റെ വല്യ മോന എട്ടാം ക്ലാസിലാണേ എന്നിട്ട് മാത്‍സ് പിന്നെ ക്ലാസ് ടെസ്റ്റ് നടത്തിന്ന് അതിൽ ഫുള്ള് എഴുതി കഴിഞ്ഞ് ടീച്ചർ പേപ്പർ വാങ്ങുമ്പോ പിന്നെ എടുത്തിരിക്കണ കുട്ടി പറഞ്ഞതണെങ്കിൽ ഏതിയൽ ഒരു ഉത്തരം തെറ്റുണ്ട് പേപ്പർ വാങ്ങി തിത്തിയാളാന്ന് പറഞ്ഞയാണ് ടീച്ചോട് ചോദിച്ച ടീച്ചർ കൊടുക്കണില്ല അയിലെ വേറെ ഒരു ചെ കണ്ട് അതേമാതിരി ചോദിക്കുന്നുണ്ട് ടീച്ചറോട് ടീച്ചറേ ആ പേപ്പറ് തരുവോ പേപ്പറ് തരുവോ ചോദിട്ട് ടീച്ചർ കൊടുക്കില്ല അപ്പോ ടിച്ചറോട് അങ്ങോട്ട് പറയണമായണ് പറഞ്ഞ് ഞങ്ങള് തിർത്തിയേണ്ടിട്ടോ എന്റെ ഉത്തരം ഇന്നതാണ് ഉത്തരന്ന് അങ്ങട്ട് പറ- പറഞ്ഞ് നിങ്ങള് തിർത്തുന്നാല് ഞമ്മളൊക്കെ ടീച്ചർമാരെ കണ്ടാ എന്തെങ്കിലും മി മിണ്ടുവോ
അതന്നെ പേടിയല്ലേ ആ ബഹുമാനം പേടിയൊന്നും ഒരു കാലത്ത് പോവൂല്ല ഇപ്പം പേടിയുംല്ല ബഹുമാനവും ഇല്ല എന്തേും ടീച്ചർമാര ഒന്നും ഇങ്ങൂടെ പറഞ്ഞാ അത് പ്രശ്നമായി കേസായി ഗുലുമാലായി അതോടെ ഉം അതുകൊണ്ട് തന്നെ മക്കളിപ്പം കൊറെ മയക്കുമരുന്നിനും അതിനുംക്കെ അടിമ- പേട്ട് പോണത് ഓര ഓലും വിചാരിച്ച് മരക്കാണ്
ഉം വീട്ടന്നും മുണ്ടാൻ വയ്യല്ലോ രക്ഷിതാക്കൾക്കും പറയാൻ വയ്യാത്ത കോലാപ്പം ആര് പറഞ്ഞാല് പറയണൂല് ശത്രുക്കള അപ്പം
ആഹ് അതാണ് ഇപ്പ നമ്മളെ പോലെ ചിന്തിക്കുന്നവർക്ക് കുഴപ്പില്ല ഈ ചെല പേരൻസ് തന്നെ ഭയ ഭയങ്കര സപ്പോർട്ടാണ് മക്കളങ്ങോട്ട് വഷള-
ഇവിടെഈ വലപ്പൊക്ക അങ്ങനൊട്ടോ അടിക്കേണ്ടടുത്ത് അടിക്കണം പറയേണ്ട അടുത്ത് പറയാ - അങ്ങനെ വളർ വന്നാ മതിയ ഇപ്പൊ ഈ മോട്ടിവേഷൻ ക്ലാസ്ക്കെ എടുക്കണആൾക്കാര് പറയില്ല കുട്ടികളെ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ഇത് അത് കാട്ടാൻ പടില്ല ഇത് കാട്ടാം അതൊക്കെ വെറുതെ നമ്മളൊക്കെ കണ്ട് കിട്ടി വളർന്നോണ്ടേ ഇതാരഭം
ആഹ അതാണ് നമ്മളൊക്കെ കിട്ടി വളരുന്നവൾക്കന്നെ സ്നേഹവും എല്ലാം
ആഹ് ഉണ്ടാവുള്ളൂ എനിക്ക് ഓർമ്മണ്ട് ഇന്റെമ്മയൊക്കെ എന്റെ ഇമ്മനോടൊക്ക്ഇത്രഓ കിട്ടീനു എനിക്കൊക്കെ
ഉ പോരൻസ് ശ്രദ്ധിക്കാതെ അങ്ങനെ ഓൽ തഒലിച്ച ഓലക്കന്നെ പണി കിട്ടുക കൊറച്ച് കഴിഞ്ഞാല് ഓല ഇഷ്ടത്തിന്- നിൽക്കാഞ്ഞാൽ മക്കൾ എതിരെ തിരിലടും
ഉം ഉറപ്പല്ലേ
മക്കളെ അപ്പൊ പിന്നെ മക്കളെ പറയും അത്തരേ പിന്നച്ച കൊണ്ടിരുന്ന- മക്കലെ മക്കളെ അപ്പോൾ ഓലെന്നാകുറ്റം പറയും
ആ അതാണ് കൊടുക്കേത്ത് കൊടുത്തും പറയണ്ടടുത്ത് പറഞ്ഞൊക്കെ വളർത്തണം എന്നാ തന്നെ നന്നാവുള്ളൂ
വളർത്തണം ഇപ്പൊ എന്റെ ഇവിടെ അമ്മായിമ്മക്കൊന്നും പറ്റൂല്ല മക്കളെ ചീത്തപാറയാണഒന്നും അപ്പഹാടെ രണ്ട് അവിടെ അഞ്ചാം മൂന്നാംകുട്ടികൾ അല്ലെങ്കിൽ രണ്ടാംകട്ടികൾ നല്ലോണം കള്ള് കുടിക്കും
ആൻന്റെമ്മേ
ആ അപ്പൊ ഒരുരിസം അങ്ങനെ പറഞ്ഞൊന്നല്ല ഞാൻ എന്ത് പറയണതും ചിത്ര- അതൊന്നും പറ്റില്ല നമുക്ക് അപ്പം ഉമ്മ പറഞ്ഞ് ഒരുലസ ഇങ്ങോട്ട് ഞാൻ വേറെ പോ കൂടിയിരുന്നാളാ എന്നിട്ട് ഒരു ദിവസം ഇങ്ങട്ട് കേറി വന്ന് നമ്മള് അനാവശ്യമായിട്ട് തല്ലണ ആൾക്കാരൊന്നുംല്ല പറഞ്ഞാൽ കേക്കാഞ്ഞാല് അതേപോലെ എന്താ വൃത്തി- വൃത്തിയൊക്കെ നമ്മള് പഠിപ്പിച്ചെങ്കിലും അല്ലേ വൃത്തിയൊക്കെ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടി അതിന് വേണ്ടി സംസാരിച്ചാലൊന്നുംക്ക് പറ്റല ഇനി അപ്പോൊ ഒരുസം കേ ചോദിക്കാലും മ മക്കളെ നല്ല മക്കളും താൊ ഒരു നക്കും പോലോട് പോയി പറഞ്ഞഞ് അങ്ങനെ ഗ എ സി ചോയ്ിക്കാങ്ങോട്ട് വന്നി അപ്പൊ ഞാൻ വന്നി മക്കളെ തല്ലള്ളോർത്ത് തല്ലു ഞാനേ പറഞ്ഞേ ഉ അത്രേ ചെയ്തിട്ടുള്ളൂന്ന് പറഞ്ഞേ കുറ്റാ്ു പറഞ്ഞുന്നല്ലേ ഉമ്മ പറയാം ഞാനൻൊന്ന് എന്റെ മക്കളെ തല്ലിട്ടല്ലേ വളർത്തിയത് ഞാൻ ഒന്നും എതിർത്ത് പറയാത്ത ഒരാൾ അന്നും എനും അങ്ങനെയട്ട വു ഞാൻ പറ അതിന്റത് കാണാനുംണ്ട്
ആഹ അത് ശരിയാ അല്ല പിന്നെ അപ്പൊ അവൊക്കെ പറണ്ടോടുത്ത് പറയണം
അ നിങ്ങള്ൾ തല്ലി വളർത്താത്തത് കാണാനുംുണ്ട് പറഞ്ഞല്മ്മ അപ്പൊ പറയാണ്
ഉം ആ അതാണ് ഓലൊക്കെ വേ അങ്ങ ശപ ച്ച എന്തോ പറഞ്ഞാല് ഉ
തല്ലണ്ടോടന്ന് തല്ലാഞ്ഞാല് മക്കളൊന്നും പഠ നേരെ ഓല്ക്ക അറിയില്ല ശരിയ എന്താ തെറ്റന്ത
ആഹ അതന്നെ ഞമ്മള് പറഞ്ു പഠിപ്പിക്കണം നാളെ വൈതെറ്റി കറ്റീട്ട നമ്മള് നന്നയത്ത് കേയറി നിങ്ങള്ൾ തിരുത്താഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞാല് അതും നമ്മള് കേക്കണ്ടേ
അതന്നെ അപ്പോലും നിന്ന് കരും ഈ പേരൻറ്സെ എന്റെ മക്കളെ നോക്കില്ല തിരി നോക്കണില്ല എന്നാണ് ോഓരന്നെറിയം പക്ഷെ ഞാൻ പറയാ വൈ തെറ്റുണ്ട് മനസ നമ്മക്ക് വേഗം മനസിലാവുള്ളു നമ്മളെ മക്കളെ അപ്പ ഞ്ഞാല് തീര പ്രശ്നേ ഉണ്ടാവയുള്ളൂ
ഉം
പിെ മോനൊക്കെ ചെറുപ്പത്തില്ൽ ഒരു കടയിൽന്ന് അന്നാണ് ഞാൻ കൊടുത്തത് ഒരു എന്താ മുട്ടായ പാക്കറ്റ് എടുത്ത ഏ അപ്പൊ അത കൊണ്ട ഇങ്ങടെ വന്നപ്പ അപ്പൊ ഞാൻ പറഞ്ഞി ഇത് തിരിച്ചടന്ന്ു കൊണ്ട പോോയി വെക്കുകന്നെ അപ്പ നെ വേണം തേന്മുട്ടായി അനി
ഉം
പോൻത് വേണം പോൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പം അത് ഞാനൻറിയാതെത്താന്ന് പറഞ്ഞിട്ട് എ് പൈസ അവിടെ കൊണ്ടോയി കൊടുക്കന്ന് പറഞ്ഞു ഏ പിന്നെ ഞാൻ അത് കൊണ്ട് കൊടുത്ത തരെ ഞാൻ വന്നാൽ ആവശ്യം ഉണ്ടായിട്ടില്ല ഞാൻ ഒന്ന് കൊടുത്ത വരും കൊടുത്തിട്ട് പറഞ്ഞ ഏ കൊടുക്കുമ്പോളേ ഓർമ്മ ഉണ്ടാവുള്ളൂ കൊടു ട്ട് പറഞ്ഞഞ് ഇും മേല ഒരിക്കലും ഇത ആവർത്തിക്കരുത് ഒരു വട്ടം ആ പീഡക്കാരന് വേറെ ആരോടോ പറഞ്ഞ് ന്ന് പറഞ്ഞ് അതേപോലെ ആ കുട്ടി മുട്ടായി പാക്കെടുത്ത് കൊണ്ടു പോയിണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കരേല്ലോ ഐക്കാണ് ഈ പൈസയും കൊണ്ട് ഓൻ ചെല്ലണത് അപ്പ ഞൻ പറഞ്ഞാ അങ്ങനെരു പേര് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മായൂല്ല ഉ പിന്നെ എത്ര നല്ല ചെയ്താലും ആ കുട്ടി അങ്ങനെ സാധനം എടുക്കണ കുട്ടിയട്ടോ എന്നൊരു പേര് വരും അതുകൊണ്ട് ഇന മേലാലും ഒരിക്കലും ചെയ്തു പോവംത് ഏത് ഇഷ്ടമുള്ള സാധന ആണെങ്കിലും ഞാ എങ്ങനെങ്കിലും അനിക്ക് വാങ്ങി തരലുണ്ട് ഞാൻ പറഞ്ഞന്ന് ഞ്ഞ് പറയാ അത് അന്ന മുതലക്ക എന്റെ മോ പിന്നെ അയിനൊന്നും ഒരുങ്ങിട്ടില്ല
ഉം അതാണ് അതാ മുളയിലെ നുള്ളൊണ്ട് പിന്നെ ചെയ്യൂല ഞാന ഇവിടെോന്നരു പിന്നെ പുസ്തകത്തിലിട്ട് അതുപോലെ വായിച്ചന് ഒരു പിന്നെ അടുത്ത വീട്ടിൽന്നൊരു പെൻസിലോ എന്തോന്നരു കുട്ടിയ എടുത്ത കൊണ്ട വന്നിട്ട് ആ അമ്മ അത് വാങ്ങി വെച്ചു രണ്ടാമത് വേറെവിടു വേറെന്തോ ഒരു സാധന കണ്ടപ്പോ വീണ്ടും അമ്മ അത് വാങ്ങ വെച്ച് അങ്ങനെ ദിവസം ഈ കുട്ടി വേറെ വേറെ അലും വലുത അലും വലുത ഇങ്ങനെടുത്ത് കൊണ്ടുവരല തുടങ്ങി അവസാനം എന്തോ ഒരു പ്രശസ്തമായൊ ഒരു വീട് കുത്തി പൊളിക്ക എങ്ങനെന്തോ ഒരു മോഷണ കേസില് പ്രതിയായി പിടിക്കപ്പെട്ടപ്പം ഈ മകൻ ഈ അമ്മനെ മുന്ന വന്നിട്ട് പറഞ്ഞ ഏർ ഞാന ഇങ്ങനെ കൊണ്ടരുമ്പോക്കെ മ്മത് വാങ്ങച്ചെ പ്രോത്സാഹിപ്പ അന്നത് തി ഞാൻ ഇന്ന് ഈ കേളി കേട്ട കള്ളനാവുമായിരുന്നോന്ന് അമ്മന്റെ മുഖത്ത് നോക്കി ചോദിക്കണത് അതാ പറഞ്ഞത് ഏറ്റവും ചെർത് കൊണ്ടര്മ്പം തന്നെ നമ്മളത് നിർ
തീർത്തണം അതന്നെ എന്റെ മക്കളൊക്കെ ഇങ്ങനെത്തെ
ആഹ് വല്യ കള്ളന്മാരായി മാറിയിട്ട് കാര്യ ഇല്ല ഓൽക്ക് വളാണ് ഇത് വാങ്ങിയ എന്റെ വീട്ടില് കൊഴപ്പില്ലാന്നുള്ള ആ മട്ട് വരു.
ഓൽക്കും തെറ്റാണോ ശരിയാണോ ചെയ്യണത് ന്നുള്ളത് അറീല്ല പിന്നെ കളിക്കാൻ പോവുമ്പളൊക്കെ പൊങ്ങുള്ള തേങ്ങൊക്കെ ഭയങ്കര അപ്പൊ അതൊക്കെ ഇട്ത്ത് വരും ഞാൻ എന്താക്കും യൊവ്ട്ന്നാ കിട്ടിയെ അതേ സ്ഥലത്ത് തന്നെ ഇട്ണം പറിം അപ്പൊ ഇപട്ന്ന് അങ്ങട്ട് എറിം അപ്പൊ ഞ്ഞാം പറിം അങ്ങനൊന്നും എറിഞ്ഞാ പോര ഇട്ത്ത സ്ഥലത്തന്നെ വെക്കണം
ആ ഉം ഞാനങ്ങനെ മക്കളതാ ഈ എൽ കെ ജി എന്റെ മോളൊക്കത സ്കൂൾറൊന്നിട്ട് എത്ര ദിവസായി ഒരറ്റ ഒറ്റ പെൻസിൽ അങ്ങട്ട് കൊണ്ടോയാ ഇങ്ങട്ട് കൊണ്ടരൂല ഇപ്പൊ ഇന്നലെ പണ്ട്ഏതോരു പെൻസിലുയിട്ട് വന്നണ് അപ്പ ഞാൻ പറഞ്ഞത് ഇന്ന് മിസ്ന്റെടുത്ത് കൊടുക്കേണ്ടി. പെൻസിലിതിന്നെ പെൻസിലെല്ല മിസ്സേ പർഞ്ഞിട്ട കൊടുക്കണംട്ടോ. എന്റെ കുട്ടീന്റെ പെൻസിൽ കൊണ്ട് പോന്നാ മതിന്ന് പർഞ് പർഞ്ഞയ്‌ച്ചക്ക. കാരണം. ഇവൽക്കറിയില്ലല്ലോ.
ഉം ന്റെ മകളൊക്കെ അങ്ങനെന്നീനി സ്‌കൂൾന്ന് കൊണ്ടാരും ന്നട്ട് ഞാൻ എന്താക്കും ചി എത്ത പറണ് ഓൽക് നല്ല ആകർഷണള്ള സാധന ട്ത് പോയി ക്യായണേ അങ്ങനെ ഒരു ഒരു കട്ട്. വെട ഇണ്ടായിനി കട്ടിന്റൊട്ട് ഞാൻ എന്നും അടിചേരുമ്പം കട്ടിന്റൊ ട്ടീന്ന്ങ്ങനെ കിട്ടു എന്ത് പെൻസില് കൂർപ്പിച്ചെന്റെ ഇത്ങ്ങനെ വരും അപ്പൊ ഞാൻ ത് നന്നാക്കി അയിന്റെ അടീക് ചോയപ് നോക്കിയപ്പോ അയിന്റെ മൂലേൽ നല്ലരു അടിപൊളി ക അപ്പൊ ബള് സ്കൂള്ന്ന് ട്ത്ത്‌ കൊടന്ന് വെച്ചഅയിന്റെ ചോട്ടു പോയി കുർപ്പിച്ച് വരും ഞാൻ കണ്ടാ അവിടെ കൊണ്ടയിപ്പിച്ച് ച്ചു അപ്പൊ പിന്നെ അടുത്തു കൊടന്ന് അ അവിടെ വെപ്പിച്ച് എന്നിട്ട് ഞാൻ അപ്പോളും ഇതു തന്നെ പറഞ്ഞ് കൊടുത്ത് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതേ എന്ന്. ഉം മക്കോള് നാലിൽ എത്തീട്ടോയുള്ളൂ ക്ഷെ ഓക്കത് ഇങ്ങട്ട് ക്ലിയറായി പറ്റില്ലന്ന് ഇപ്പോളും കാണാ അതാത് സാധനങ്ങളൊക്കെ ഞാൻ എല്ലും അങ്ങനെ ചെയ്യിക്കലെന്നെ.
ആ അതാണേ വന്ന് കഴിഞ്ഞപ്പ പറയിപ്പിച്ചാ നിന്നാ.. കഴിഞ്ഞിലെ?
മ് അതന്നെ അതാണ് മ്മള് ബേ മാതാപിതാക്കൾ പഠിപ്പിക്കണ പോലെ..
ആഹ് അതന്നെ ഈ പ്രായല്ലോര് വീട്ടുണ്ടായ ഓലെ യി നൊക്കെ എതിർ ക്കൊ ഒച്ചടാൻ പറ്റൂല തല്ലാം പാടില്ല ഇന്റെ അമ്മായിമ്മക്കെ കൈപെട്ടാ കുട്ടിളൊച്ചല്ലാൻ പാടില്ല' മുണ്ടാൻ. പാടില്ല കാട്ടാൻ പാടില്ല പറയാൻ പാടില്ല.
ആ അതന്നെ. ഇപ്പ ഇപ്പം മക്കള് അങ്ങനൊക്കെ ചിന്താലോചിച്ച് നോക്കണ ആൾക്കാരെന്നെയാണ് ഈ മ് ഇപ്പോൾ ചുറ്റി ഗ്രൗണ്ട് തല്ലണതും കൊല്ലണതും അതും എന്തൊക്കെ കേക്കണത്. ഓമ ഉം ഉം ഫുള്ള് അതല്ലേ മറ്റേ മയക്ക്മരുന്നും കഞ്ചാവും.. മ് ഇപ്പ ഏതായാലും പുതിയ ഭരണം വന്നോടെ ഇനി ഇപ്പ അയിന്നൊക്കെ ഒരു സമാ
ആ ഉണ്ടായാ മതേനി എല്ലാരും അയിന് ഒര് ഒരുമിച്ച് നിക്കണം ആ ഒരു വിപത്തിനെ നാട്ട്ന്ന് തുരത്താനാണ് ന്ന്ള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകളയില് എറങ്ങണം ശരി അയിലൊന്നും രാഷ്ട്രീയം നോക്കി നിന്നിട്ട് കാര്യല്ല കാരണം വരും തലമുറ ഇടാന്നുള്ളത് കാരണം ഓരോരുത്തരും അനുഭവിക്കണ്ടി വരും ഇത് എല്ലരെട്ത്തും എത്തിപ്പെട്ടാൽ എല്ലാരു അനുഭവിക്കും അപ്പൊ ആ ഒരു ചിന്ത നമ്മളെ വീട്ടിലുണ്ടാവുന്നുള്ളത് എല്ലാ ചിന്തിച്ചിട്ട് എല്ലാരുഅയിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം
ബസ് ആഹ് ബസ് സ്കൂളിൽന്നാണെങ്കിലും നാട്ടിൽനണെങ്കിലും അങ്ങനത്തെ ആൾക്കാരെപറ്റി ഒരു വിവരം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് വേഗം പറഞ്ഞഞ് കൊടുത്ത് അത് നമ്മുടെ മക്കൾക്കും കൂടി വേണ്ടിട്ട് എന്താണ് ചിന്തിച്ചാ എല്ലാരും അങ്ങനെ ചിന്തിച്ചാ മതി ഉ ഇപ്പൊ നമ്മക്കൊക്കെ നമ്മളെ മക്കളെ വിശ്വാസിക്കക്ക ഒരിക്കുംന്റെ മക്കളൊന്നും അങ്ങനെ ചെയ്യൂലാന്ന്
ആ അതാണ് എല്ലാർക്കും കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറഞ്ഞമാരി എല്ലാവർക്കും കനന്റെ എലുത കാരണം
ആ പക്ഷെ അത് എപ്പളാ അതൊക്കൊക്കെ ചെന്ന് ചാടുകൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല്ല ആൺകുട്ടികള പെൺകുട്ടി
ഞാൻ വിളിക്കട്ടോ വേറെരു കോളരുണ്ടേ
ആ ആയിക്കോട്ടെ